ഹലോ ലെ ആഹ്
ആഹ് കേക്കുന്നുണ്ട് കേക് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയാണ് വിവരങ്ങൾ വർത്തമാനം സുഖല്ലേ
സുഖാണ് ഇവടെ മഴ മാ രാവിലെ തൊ ട്ട് മഴയാര്ന്ന് ഇപ്പ മഴ ഇപ്പ മഴയല്ല ഇപ്പം
ആഹ് ഇവിടെ ഇവിടേം അങ്ങനെ തന്നെ രാവിലെ നല്ലൊരു മഴ ഉച്ചക്ക്
ഉം
നല്ലൊരു കാറ്റും മഴയും പെയ്തു
വർക്ക്‌ ചെയ്യാണോ
ഞാനോ ഇല്ല വർക്ക് ചെയ്യുന്നില്ല ഇല്ല ഇല്ല വർക്ക് ചെയ്യണില്ല ഹൗസ് വൈഫ് ആണ് അഹ് തയ്ക്കും ഞാന് ചെറുതായിട്ട് തയ്ക്കും വീട്ടില് കിട്ടുന്ന ലേഡീസിന്റെ ചുരിദാർ തീൻ ബ്ലൗസ് അങ്ങനെയൊക്കെ
അതെല്ലേ
ഇയാള് വർക്കയ്യ്ണ്ടോ
ആഹ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അക്ഷയ സെന്ററല്
ആഹ് അക്ഷയ സെന്റർ ആഹ് അത് ശരി ഇപ്പൊ പോണ്ടോ
ആഹ് ഇപ്പം പോന്ന
പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ ഡേറ്റ് ആയോ
അത് ആയില്ല ഇല്ല
ആയിട്ടില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല
ഇപ്പൊ ഇപ്പൊ നമ്മളെ ഒരു അക്ഷയില് കൊത്തു ആശ്രയല ഞങ്ങള് ഫസ്റ്റ് കൊടുത്തത് അപ്പൊ ആ ഏൽ കൊടു ഇനി ഇത് നമക്ക് വേറെ എവിടേലും അക്ഷേൽ ഇപ്പൊ കൊടുക്കാൻ പറ്റോ ഇനി രണ്ടാമത്
ആഹ് കൊടുക്കാൻ പറ്റു അയിന് ആപ്ലിക്കേഷൻ നമ്പരും പാസ്സ്‌വേർഡും ഒണ്ടല്ലോ അത് വെച്ചട്ട് എവട വേണേലും ചെ ചെയ്യാൻ പ ആഹ് എവട വേണേലും പോയി ചെയ്യാൻ പറ്റും ഉം
ആയാ പോരെ എവിടി കൊടുക്ക ആഹ് ഇഞ്ഞി ചെയ്യണം ഞങ്ങളാദ്യ ആ ദ്യ ആശ്രയ കൊടുത്തത് അപ്പൊ മൂന്ന് അലോട്ട്മെന്റിലും ഇല്ല അപ്പൊ അങ്ങക്ക് ഇഞ്ഞി ഇപ്പോ സംശയം ഇഞ്ഞി ഇതീലനെ ചെക്ക് ചെയ്യണെങ്കി വേറെ എവിടേലും അക്ഷയിൽ പോയി കൊടുക്കാച്ട്ടാ മോനെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് നമക്ക് പാസ്വേഡും നമ്പറും ഉണ്ടെങ്കിൽ എവിടെ വേണലും പോവാ ഉം കോട്ക്ക ഉം
കുറെേ കുട്ടികൾക്ക് കിട്ടാത്തത്ണ്ട്ല്ലേ ഇപ്രാവശ്യം പ്ലസ് ആഹ് പ്ലസ് വണ്ണിന്
ആഹ് അതേല്ലേ ഉം
കിട്ടാ കിട്ടാത്തത് എന്താ
എസ്ക്ര മോനുണ്ട് എത്ര മക്കളുണ്ട്
എനിക്ക് നാലാളാണ്
ഹലോ നാലാളോ ആഹ് എനിക്ക് ഉം നാലാൺകുട്ടികള് ആണല്ലേ
ആഹ് അവര് യു കെ ജിയിലാണ് ഒരാളള്ളൂ
ഉം ഒരാള് മൂന്നാം ക്ലാസ്സില്
എ എത്രലാ മൂന്നിലിലേ ഇന്റെ രണ്ടാമത്തെ മോന് മൂന്നാണ് ആ രണ്ടാമത്തെ ആള് മൂന്നില്
നല്ലായിരിക്കുംല്ല നാലു പേരുള്ള
ആഹ ഒരു മൂന്ന് പേര് ചെറിയ ആൾക്കാര് മൂന്നാൾ ഒരേ പ്രായക്കാര അവിടെ അവര് ഭയങ്കര ബുദ്ധിയ അടിപിടി ചിലപ്പോ ഭയങ്കര സ്നേഹമാവും ചിലപ്പോ ഭയങ്കര അടിപിടി ആവും
ഉം
അങ്ങനെ
ഹസ്ബൻഡ് എന്തേയുവാ
അ ടാപ്പിംഗ ആണ് ടാപ്പി ബണ്ടറായിരുന്നു ഇപ്പോ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പിന്നെ വർക്കിന് പോവാറില്ല
ഉം
നിങ്ങള ഹസ്ബൻ്റോ നിങ്ങളെ ഹസ്ബൻ്റിന് എന്താ
ഇവിടെല്ലാം പൊറത്താണ് നാട്ടിലല്ല പൊറത്ത
ആഹ് അത് ശരി എന്താ വർക്ക്
ഞാനീ ടെക്നീഷ്യൻ ആയിട്ടു ജോലി ചെയ്യാ ഗ്യാസിന്റെ കമ്പനിൽ ടെക്നീഷ്യൻ ആയിട്ട ജോലി ചെ
അത് ശരി
ആഹ് പോന്ന പോയിട്ട
പോയിട്ട്
പോയതേ ഒള്ളു
ആഹ് ഇഞ് രണ്ടു വർഷൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ
ആഹ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ആഹ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റ എട്ട് ആഹ് ആഹ്
ഹലോ ആഹ് വീട്ടിലല്ലേ
അല്ല ഞാൻ ജോലി ചെയ്യുന്നണ്ട് ഇപ്പ ആളന്നാ
ആഹ് അയ്ശരി ഇപ്പ അക്ഷേൽ തിരക്കണ്ടാവില്ലല്ലോ ഈ സമയത്തൊന്നും
ഇല്ല ഇല്ല ഇല്ല ഇപ്പ ഞൻ പോവാ ഇറകാറായി
ആഹ അപ്പ ശരി ആഹ് ആഹ വീട്ടക്ക്ഞ്ഞ ബസിനോ അതോ കൊറെ
ഇല്ല ഇല്ല ബസ്സല്ലല്ല നടന്നാ പോ നടന്ന നട നടന്നാ പോണെ നമ്മള അടുത്തതന്നെ ബസ്സിനല്ല പോന്ന വീടിന്റെ അട്ത്ത്ന്നെണേ
ആഹ് നടന്ന് പോണ ദുരണ്ടാവലെ ആഹ് ഇശീ ഭക്ഷണ ഒക്കെ ഇണ്ടണ്ടെ വീട്ട് ന്നിട്ട്
ആഹ് ഭക്ഷണൊക്കെ രാവിലെ വെക്കും രാവിലെ ഉണ്ടാക്കും വൈകിട്ടങ്ങനെ പ്രത്യേകിച്ച് ഞാനും മോനക്കെ മാ അത്രേ ഉള്ളൂ ഇല്ലല്ല ഞാനും മോനും മാത്ര ഒള്ളൂ പിന്നെ അട്ത്ത അമ്മയെക്കണ്ട് അ
ട്ട് വന്ന എവിടെ നിക്കപ്പോ
ഹസ്ബൻഡ്ന്റെ അ തൊട്ടട്ത്ത് അന്നെ ഹസ്ബന്റിന്റെ അമ്മ അമ്മയെക്കെ താമസിക്ക്ന്ന വീട്ണ്ട്
ആഹ് തറവാ തറവാട്ണ്ടാവൂലേ
ഉം ആഹ് അപ്പ അവിടെ അവനവിടെ നിന്നോളു
ആഹ് അയ് ശരിയാണ്
വീട്ടില് ട്യൂഷന് പോ ചെയ്യ്ന്നോണ്ടെ അപ്പ അവിടൊക്കെ മക്കളൊക്ക ട്യൂഷനൊക്കെ പോന്നഅണോ
ഇല്ലേ ട്യൂഷ് ഇല്ല ഇല്ല ട്യൂഷന് പോൺല്ല അവര് ഞാൻ എന്നെ പറഞ്ഞ് ഒട്ക്കല് വെല്ല്യ ആള് ഇപ്പ പത്താ ക്ലാസ് കയ്ഞ്ഞോ ഒ പോയിർന്ന് ട്യൂഷന് ഒര് വർഷം പത്താ ക്ലാസ്സിന്
ആണല്ലേ
ഉം മാർക്ക് കൊറവാണ് അതൊണ്ടായിരിക്കാം മൂന്ന് അലോട്ട് മെൻ്റിലും വന്ന്ട്ടില്ല പഷേ മാർക്ക്‌ കൊറവ്
ആണ്
ഇല്ലെ കുട്ട്യേളൊക്കെ അതൊണ്ടാ
ആഹ് ആഹ് ഏത ഏതായിര്ന്ന് വെച്ചിര്ന്നേ ഏതിലാ വെച്ചിരന്ന കൊട്ത്തിര്ന്നെ?
അവനീ കൊമേഴ്സും ഹുമാൻറ്റീസും കൊമേഴ്സും ഹുമാൻറ്റീസും കൊട്ത്ത്
ഏഹ് ഏത് അതെല്ലേ ഉം
ആഹ് ഫസ്റ്റ് കോമേഴ്സിന് പിന്നെ സെ സെക്കന്റ് ഹുമാൻ്റീസിന് കൊട്ത്ത് ഇനീ ഒന്ന് മാറ്റി കൊട്ത്തോണം ഇനി ഒന്ന് മാറ്റി കൊട്ത്തോണം
ആഹ് ഉം ഉം
അങ്ങനെ. ചായ കുടിക്കില്ലേ നാല് മണിക്കപ്പൊ
പിന്നെ വേറെന്താ വിഷ് ഇല്ല നമ്മളെ വീട്ടി ചെന്നിട്ടെ കഴിക്കത്തൊള്ളൂ. അല്ലാതെ വീട്ടി ചെന്നിട്ടേ കഴിക്കത്തോള്ളൂ ഇവിടെ അങ്ങനെ കഴിപ്പൊന്നൂല്ല ഇല്ല ഇല്ല ല്ല കഴി കത്തില്ലാ. ഞാൻ ഞാൻ മാ ഒറ്റക്കേ ഒള്ളൂ രണ്ടോ രണ്ട് പേരേ ഒള്ളൂ അങ്ങനെമ്മള് വാങ്ങിക്കത്തൊന്നുല്ല രണ്ട് പേര്ണ്ട്
ആഹ് അയ് ശരി. അത അതെ ലേഡീസെന്നെണോ അതോ ജെന്റ്സണോ
ഇ ഇതിന്റെ മൊതലാളിയാ മൊതലാളിയാ
ആഹ്
ഞാനും മൊതലാളിയും മാത്രം. വേറെ രണ്ട് മൂന്ന് പേര് ഇണ്ടാര്ന്ന് അവരെല്ലാം പോയി ആഹ് രണ്ട് മൂന്ന് പേര് ഉണ്ടാര്ന്ന്. ഇപ്പ ഞാൻ മാത്ര ഒള്ളൂ
അപ്പൊ ഒറ്റക്കാവൊണ്ടൊന്നും മാറ്റില്ല
ഇല്ലല്ല അവരൊക്കെ ഒള്ളായ്ര്ന്ന പ്പം വാങ്ങുവായിരുന്നെ നേരത്തെ പിള്ളോരൊക്കെ ഉള്ളപ്പെഴേ
ആഹ് അത് ശരി അക്ഷയാണോ ആത്ര അക്ഷയേണോ ആശ്രയേണോ?
ആഹ് ആശ്രയംന്ന് പറഞ്ഞത് മനസ്സിലായില്ല പി എസി ആണോ
ആഹ് അക്ഷയേടെ പോലെ തന്നെ ആഹ് അതെ ആഹ് അതല്ലേ
അതെ അതെ സേവ സേവാ ന്നാ. ആഹ് അവിടെ ആശ്രയാ അങ്ങനാണോ പറയ്ന്നേ
ആഹ് അതെതെ
ആഹ് ഇവിടെ ജനസേവാ കേ ജന ജനസേവാ കേന്ദ്രംന്ന് പറയും.
ആഹ് അത് ശരി.
ആഹ്. പിന്നെ
ന്നാ
ടൗണിലാന്നോ വീട് അതോ
ഏഹ്?
ടൗണിലാന്നോ വീട്? ടൗണിലായിട്ടാണോ വീട്?
ആഹ് എന്റെ വീട് ടൗണിലായിരുന്നു ഇവിടെ കൂടുന്ന ഹസ്ബന്റെ വീട് ഒരു മലം പ്രദേശത്താണ്. ടൗണൊന്നല്ല എന്റെ വീട് നല്ല സിറ്റി റ്റിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും നല്ല സൗകര്യണ് സിറ്റിലാണ്. സ്കൂളില് പഠി സ്കൂളി പഠിച്ചതും പിന്നെ എല്ലാം നമുക്ക് നടക്കണ ദുരുള്ളു.
ആണല്ലേ?
ആഹ് ഹസ്ബൻ്റിൻ്റത് ആഹ് എന്ത്?
ഇവിട നല്ല നാട്ടിൻ പ്രദേശവാ നല്ല നല്ല നാ സിറ്റിയും അല്ല എല്ലാടും ചേർന്നിട്ടുള്ള ത പ്രദേശല്ല മലയൊന്നുല്ല പിന്ന എന്തുവാ?
ഹസ്ബൻ്റ് ഞങ്ങള ഇവിടെ എപ്പോഴും മഴ പെയ്യണ സ്ഥലാണ്. ഒരു മഴക്കാർ മൂടുമ്പോഴേക്കും ഇവിടെ മഴ ഇങ്ങിട് മഴ ഉണ്ടാവുംന്ന്റിയില്ല ഇന്റെ വീട്ടിലോരൊക്കെ പറയു എപ്പോഴും മഴ പെയ്യു സ്ഥലാണ് ഇവിടേ ആഹ് മലപ്രദേശാണ് മലകൾ മലകളിണ്ട്
ഇവിടെ മഴ മഴ പെയ്ത വെള്ളം കേറുന്ന പ്രദേശാ മൊത്തം.
ആഹ് പിന്നെ അമ്പലങ്ങളൊക്കെ ഞങ്ങളെ ഈ ഭാഗത്ത് കുറച്ച് അധികാണ്. അമ്പലങ്ങളൊക്കെ അധികാണ്
ആണല്ലേ?
ആഹ് നമ്മളെ കേ കേര പിന്നെ കേരള കേരളത്തി തന്നെ പിന്നെ? ഏറ്റവും കൂടുതല് അമ്പലങ്ങള് ള്ളനാട്ന്ന് പോലും പറയാറുണ്ട് ഇങ്ങട് ഏഹ് കാരണം കണ്ടമാന്ണ്ട് ഇവിടെ എടുത്തെടുത്ത് അമ്പലങ്ങളുണ്ട് വീടിന്റെ
ആയീ.
ഉം അങ്ങനെണ്
അങ്ങ് പിന്നെ കൃഷിയൊക്കെ ചെടിയും കൃഷികളൊക്കെ ഉള്ളയാണോ വീടില്?
ആഹ് ആഹ ആഹ്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇണ്ടാക്കും പിന്നെ വഴുതന മൊളക് കയ്പ്പക്ക അങ്ങനത്തൊക്കെ ചെറുത് മട്ടത്തില് കൃഷി ഇണ്ടാക്കും
ആണല്ലേ.
ആ മ്മോള്
ഞാനും ചെറതാട്ട് വഴുതനങ്ങയും മൊളകും നണട്
ആഹ് അതൊക്ക മൊളക് കൊറേണ്ടയിന്നു എന്നാ ശരിട്ടാ
ഉം
ശരിയാ
ആഹ് ശരി ശരി